ഹലോ? ആഹ് ആകെ വിളിച്ച
കിട്ടണില്ലേന്യോ?
ഇങ്ങനെ പിന്നെ ഞാൻ ഒന്നൂടി അടിച്ചോക്കിയതാ.
ആഹ് ആഹ് ഇതിന്റെ മുന്നേ വിളിച്ചപ്പൊ ഒരുപ്പെണ്ണും പറയ്ണ്ട് കിട്ട്ണില്ല ഇങ്ങളേയ്ക്ക് വിളിച്ചിട്ട് പറയ്ണ്ട്
ഏഹ്
ഉം
ചായ കുടിച്ചോ
എന്താണ്ടിന്നെ വർത്താനൊക്കെ ചായക്ക് ക്കടി എന്തെ ഇണ്ടാക്കി
ഒന്നും ഉണ്ടാക്കിയില്ല ബിസ്കറ്റ്ണ്ട്
ഏഹ്
ഇങ്ങള് കുടിച്ചോ ചായ
ഇല്ലേയ് ചായ കുടിച്ചീല്ല
ഉം
ഇനിപ്പൊ പോരുമ്പൊ ഒരു കടീന്തൊക്കെ വാങ്ങി മുട്ടായി ഇദെക്കെ വാങ്ങി പോന്നില്ലേ ഇനീപ്പൊ കടീ ഒന്നും വാങ്ങണില്ല
ആഹ്
അല്ലെങ്കി എന്നും ഇവടെ പീടില് പോയിട്ട് ബിസ്കറ്റ് വാങ്ങി കൊണ്ട് വരും കുട്ട്യോളൊക്കോ എവിടെ പോയോ
ഓലൊക്ക അവിടെയുണ്ട് കളിച്ച
ഏഹ് കളിച്ച്യ
ആഹ്
ഒറങ്ങലൊന്നൂല്ല്യേ ഇസ്കൂള് ലീവ് ഉള്ളാ അന്നും ഒറങ്ങൂ
യൗ ഡ ഒറങ്ങണ് അഹ് നമ്മളൂടെ ഒറങ്ങാൻ സമ്മയ്ച്ചൂല്ല
ഏഹ് അങ്ങ്നത്തെ ഓര് ഒച്ചൊണ്ടാക്കി മതി
ഉം
കുഞ്ഞിമോനെ എന്തെ വന്നോ പണി
ആ വന്ന്ണ് വന്ന്ണ്
നേരെത്തെ വന്നോ
ഉല്ല്യ ഇപ്പന്നാരെ വന്ന്ട്ട് ഒള്ളു
ഇന്ന് ഒപ്പോലർച്ച ഉള്ളോണ്ടോൽ ഒൽക്ക്‌ പണിണ്ടാവും
ആഹ് ഇന്നലെ ഇല്ലെയ്നി
ആഹ് അതേ പറഞ്ഞെ മയ പെജ്ജുമ്പളെയ് പ്പൊ ഇന്നാള് ഞാ ഞ് പൊ കുഞ്ഞുമൊ കുഞ്ഞുടിക്കെറ്റെ അട്ചോക്കുമ്പോ അന്ന് പറിം ഇണ്ട് തരാ മഴയേണ് ഇങ്ങെനെ കാത്തക്കാണ് എട്ക്കണ്ടോ ഇല്ല്യെ അറീല ചോർചെണ്ടെങ്കി എടക്കാന്ന്ള്ളതീല് നിക്ക തോന്ന്ണ്ട് അവിടെ കാവനൂര് അവ്ടെ അട്തെന്നെന്ന് പർഞ്ഞേട്ടീനി
ഏഹ് അയ് എന്ന്
അത് കൊർചീസായി
ഏഹ്
ജിത്തുന്റെ ഇത് പറഞ്ഞില്ലേയ്ന്നേ ജി ഒരു തരാ പട്ടാളത്തിന്റെ ഇത് പറഞ്ഞില്ലേയ് നേ
ഏത്
സെലക്ഷ്യൻ്ന്റെത് പർഞ പറഞ്ഞന്ന്ല്ല്യെന്നോട് പർഞീല്ല്യ
ഏഹ്
ജിത്തുന് എത്താ പറിയാ സ്കൂള്ന്നൊര് പേപ്പറിട്ടീനി പട്ടാളത്ത്ക്ക് ഇൻറർവ്യൂ ഉണ്ട് പർഞാട്ട് ഓനാദ്യേ ഈ പട്ടാളത്കും ഇതിനൊക്കെ വല്യ താൽപ താല്പര്യ അപ്പെ അത് കൊണ്ടന്നാണ്ട് ബുള്ച്ച് അപ്പൊ വിളിച്ച് പർഞപ്പോ ഓല് ആദ്യ ആ ഇങ്ങട് ഇത്ര സമയ ന്നൊളി പർഞ് ഇങ്ങനെ ബുക്കെയ്യണം ആദ്യം ബുക്കെയ്യണം എന്നൊക്കെ പർഞപ്പോ സമയം ഞമ്മോട് നമ്പറൊന്നും പർഞന്നീല്ല പിന്നേ ഏതോ ഇവന്റെ ചെങ്ങായി വിളിച്ചാട്ട് പറഞ്ഞപ്പ അന്റെ നമ്പർ എത്രയ ചോയ്ച്ചപ്പം ഞങ്ങക്ക് നമ്പറൊന്നും പർഞ്ഞെന്നീല്ല്യല്ലോ പർഞ്ഞപ്പോ പിന്നിം അയച്ചെന്ന് ഐറ്റങ്ങൾക്ക് വിളിച്ചാണ്ട് നമ്പറാങ്ങി നമ്പർ അയ് വിളിച്ച പോത്തെ ഇരുന്നൂറ്റി എത്രോ ആയിണ് നമ്പറ് പിന്നെ രാവിലെ എട്ട് എട്ടേ മുക്കാലാഉമ്പോ അടെത്താൻ പർഞ് നമ്മള് നേരം ബെൾത്ത നേരെ ഔ തരാന്ന് മ്മള് വന്നു കയ്ചാ അടെ വെന്ന് അടെ ഒമ്പേര്ക്ക അത് നമ്മള് എട്ടരേ എട്ടരായ പോത്തമ്മള് അടെത്തി നമ്മള് ന്നിട്ട് ഓരെ ആഹ് ഇത് ആഹ് ന്നിട്ട് ഓരെ ത് കയ്യണ്ടേ ഓര് വന്ന് താക്കി കൊറേ ഴിഞ്ഞി പിന്നെ പ്രസംഗും കാര്യക്കായിട്ട് ഓലഔട്ന്ന് കൊറേ ചെക്കിങൊക്കട്തി കുപ്പായൊക്കൂര്യാണ്ട്ഒല്ലേ ചർച്ചത്തി വഴിവികലാങ്ക അങ്ങന്യോന്നും പറ്റൂല ഈ പട്ടാൾത്ത് ക്ക്‌ട്ക്കൂല അപ്പോലട്ന്ന് കൊറേ കാര്യൊക്കെ പർഞ്ഞി ന്തോര് സെലക്ഷനായീന് പിറ്റേന്ന് വിളിക്കാന്പർഞ് വിൾ ച്ചപോല് സെലക്ഷനായീണർഞ് പിന്നെ ഈ ലാസ് ചാണ്ട് ഒര്പേപ്റെന്നീനി ഞങ്ങക്ക് ന്തപ്പോ പ പത്തൊമ്പതിനായിര്ത്തി അഞ്ഞൂറ് മ്മളട്ക്കണം അപ്പം പ്പം ബട്ന്ന് മുതല് പഠിക്കണത് ഓന് ജോലി ജോലി കിട്ടണ വരേള്ള പൈസേണത്
മ്
വേറൊന്നും അടക്കണ്ട ഈ പൈസന്നെ മതി പിന്നോൽക്ക് ജോലി കേര്യാല് ഓൽക്ക് ശമ്പളങ്ങട്ട് കൊർച്ച് കിട്ടോലൊ അറുവ നാലായിരം ത്രേ കിട്ടും ചെജ്ജും പറ ജോലി ജോലിയ ക് ചെ നമ്മളും ആൻഡ് ട്രെയിനിങ്ങന് പോവുല്ലേ അപ്പന്നെ നമുക്ക് പൈസ കിട്ടോലോ മാസമാസം അറുപത്തി നാലായിരറ്റെ കിട്ടും പറഞ്ഞ്
ഏഹ്
ആ ഒക്കെ പറഞ്ഞാണ്ട് പിന്നെ ഞങ്ങള് തനാവൂല് ചേരാൻ മാണ്ടി വരാൻ പറഞ്ഞ് ഒന്നെങ്കി പോ കോഴിക്കോട് കാലിക്കറ്റ് അല്ലെങ്കി നിലമ്പൂര് പറഞ്ഞ് അപ്പോ നമ്മുക്ക് കോഴിക്കോട് അല്ലേ ത് അപ്പൊ പിന്നെ എല്ലരും അന്വേ പൈസ ഒപ്പിച്ചേണ്ടേ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ കുഞ്ഞുട്ടിക്ക് വിളിച്ചത് പൈസ കിട്ടോ അറിയാ പിന്നെ കുഞ്ഞുമോൻ കുഞ്ഞുട്ടിക്ക് വിളിച്ചപ്പോ കുഞ്ഞുട്ടി പറഞ്ഞ് ഇൻ്റെ കഴിക്കൽ ഇല്ല അത് കല ഗൂഗിൾ പേയിൽ ഇല്ല ന്റെ പെരീല് വണെങ്കി അഞ്ചുർ പിയൊക്കെണ്ടാകും അത് പിന്നെ അനസ്നോട് ചോയ്ച്ചാൻ പറഞ്ഞ് അപ്പൊ ഓന് ഞാൻ വിളിച്ചോക്കി കുഞ്ഞിപ്പാക്ക് വിളിച്ചോക്കയപ്പോ ഓന് പറഞ്ഞ് ഇന്നോട് എത്താറിയ ഓൻ്റെ പൂ പൊത്തിന് വങ്ങാനുള്ള പൈസണ്ട് അപ്പോ അർജന്റ് ആണെങ്കിൽ ഓന് തരാ അയ് തരണ്ട് അറഞ്ഞ് അപ്പൊപിന്നെ ആറിം കിട്ടില്ലെങ്കി അന്നെ വിളിച്ചണ്ട് അറഞ്ഞ് ഞാന് പിന്നെ ഇവിടെ അന്വേ ചപ്പോ രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ അവ്ടുന്ന് ഞാൻ പരിചയപ്പെട്ടാട്ട് നമ്പറൊക്കെ വാങ്ങിയീനി ഓലോട് ആ നമ്പർക്ക് ഓല് വിളിചപ്പോ ഓല് ഒന്നും ആരും കൊടുത്തില്ല ഈ സ്കൂൾക്കൊക്കെ അന്വേഷിച്ചി ഓലൊന്നും വലിയ മറുപടി തരുന്നില്ല പിന്നെ ബാവ ഇതേമാതിരി സ്കൂൾക്ക് മാഷിനെ വിളിച്ചു ചോദിച്ചുഅപ്പൊ മാ ച് അറഞ്ഞ ഞങ്ങൾ അറിയില്ല അങ്ങനെ അങ്ങനെ ഒരു ഫ്രീ ആണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനൊക്കെ കേട്ടപ്പ ഞങ്ങളാണ്ട് നിങ്ങളോട് പറഞ്ഞതേനി എന്താ അറിയില്ല അന്വേഷ ച്ചോക്കട്ടേഞ് അപ്പെ ഒന്നൂടെ വിളിച്ചാ മാമൻ ഇനോട് വിളിച്ചുപറഞ്ഞ് അന്ന് മാശിക്കൊന്ന് മാഷ് വൈന്നാരം ഒന്ന് വിളിച്ചാ പറഞ്ഞണ് ഇഞ് അങ്ങോട്ട് ഒന്ന് അടിച്ചു നോക്കിയാന്ന് ഞാൻ വിളിച്ചപ്പോ മാഷ് പറഞ്ഞ് ഇങ്ങളെ റിസ്കിൽ വേണെങ്കിൽ ചേർത്തോലി ഞങ്ങൾ ഞങ്ങളായിട്ട് ഒരു ബന്ധും ഇല്ല ഇങ്ങളെ റിസ്കില് വണെങ്കിൽ ചേർത്തോളി ആ അത് പ്രൈവറ്റ് ആണ് ഗവൺമെൻ്റ് ആണെങ്കിൽ ഓൽക്ക് പറയാൻ കഴിയും ഇത് പ്രൈവറ്റാണപ്പൊ ഇ എന്ത് തട്ടിപ്പുണ്ടോ പ്പൊ തട്ടിപ്പ്ണ്ടോയ്ചപ്പോ തട്ടിപ്പ്ണ്ട് ന്ന് പര്യാനും പറ്റൂല ഇല്യാന്ന് പര്യാനും പറ്റൂല നമ്മള റിസ്ക്ല് ചേർതി അപ്പ നമകങ്ങന റിസ്ക്ട്തി എത്തേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്തോടത്ത് പതൊമ്പപതിനായിരത്തി അഞ്ഞൂറ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
അതെ അതെന്നെ നമ്മുക്ക് കിട്ടണെങ്കി കുറച്ച് നയ്പ്പ് വാണ്ടേ
ആഹ് അങ്ങനെ ഏതാ ഓന് ചേർന്ന് അത് പിന്നെ ഓ ശരിക്ക അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പതിനെട്ടാം വയസ്സിലാണല്ലോ ചേരല് അതിൻ്റെ പഠിത്തം തുടങ്ങുന്നത് പ്ലസ്ടു കഴിഞ്ഞിട്ട് പിന്നെ ആ അപ്പൊ പ ഇപ്പ എല്ലത്താം ക്ലാസ്സലേ ഓല് പിന്നെന്തെങ്കിലും ഇന്റർവ്യു ഏതെങ്കിലും എഴുതാനുള്ള പഠിച്ചാനുള്ള എന്തെലും വിട്ടരുള്ളൂ ഇപ്പൊ ഓൻ അയ്ൻ്റെ ആവശ്യല്ലല്ലേ ഇപ്പ പിന്നെ എസ് എൽ സി ഒക്കെയല്ലേ പിന്നെ അയ്മക്ക് ആവും ശ്രദ്ധ ആദ്യം ഇതാണ്ട് കഴിയട്ടെ പിന്നെപ്പൊ ഓന് അത് അതേ മൈമക്കണ്ടെങ്കിൽ അപ്പം നമുക്ക് പിന്നെ ചേർത്താലോ അതല്ലാത്ത പലേലു ജോലിണ്ടല്ലോ ഇപ്പോ അയ്മക്കന്നെ ഇതാക്കണ്ടല്ലോ അപ്പൊ അങ്ങനെ ആണ്ട് ഒഴിച്ചിട്ടേതായാലും ആ ഒഴിച്ചിട്ടണ് പിന്നെ അവര് വിളിച്ചതും കണ്ടില്ല ഗവൺമെൻ്റിൻ്റെ ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം പ്രൈവറ്റ് ആവുമ്പോ നമുക്ക് പറയാൻ പറ്റൂലേ
ഇന്നല്ലേ പിന്നെ പറയണേ
ആഹ് പിന്നെ പൈസ പോയാ പത്തൊമ്പതിനായിരം ആണ് പറഞ്ഞിട്ട് കാര്യല്ല അതുപോയ നമ്മക്ക് ക്കത് വലുതല്ലേ
പറയാണ്ടോ ആഹ് പിന്നെ നമ്മളെ നമ്മളെ മേത്ത്കേക്കാരം എല്ലാരും പറയാ
ഇവനോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ താടിപ്പീക്കാരം അങ്ങനെക്കാരം ഒക്കെ പറഞ്ഞ് ഇയ്യ് പത്താം ക്ലാസ്ല് അല്ലേ അനക്ക് ഇപ്പോ ഇനി കഴിയൂല അപ്പൊ ഓന് പറഞ്ഞ് ആ പത്താം ക്ലാസ്സ് കഴിഞ്ഞിട്ട് അയിന്റായിട്ടൊരു പഠിച്ചണ സ്ഥലണ്ട് അങ്ങോട്ട് പോയാൽ മതി അയിക്കോട്ട എന്നാലും മാണ്ടില്ല പത്താം ക്ലാസ് ആണ്ട് കഴിഞ്ഞ് കിട്ടുല്ലോ ആണ്ട് കഴിഞ്ഞ് സമാധാനളളതാണ് ഉം
പത്ത് ഇപ്പം പത്തിലാവുമ്പോളേ ഒര് എടുങ്ങേറാ അയിമക്കെക്കാരം പിന്നെ ഫുള്ള് ശ്രദ്ധേ
ആ ഇപ്പം ഇന്നാണ്ട് പോയിന്ന് അവന്റെ പേരേക്ക് പോയിന്ന് എളാമാനെ ഇപ്പാനെ കൊണ്ട് പോയിന്ന് ഇവിടന്ന് അവിടന്ന് വിളിച്ചണ് എന്തോ തര ഓന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അയ്ൻ്റെ ഇത് എസ് കൊടുക്കി എന്നൊക്കെ പറഞ്ഞാട്ട് നമ്മളെ സമ്മതം മാണം എസ് കൊടുക്കാനേ
ആഹ് ആഹ്
ഗൂ ആ ഗൂഗിൾ അക്കൗണ്ട് വേറെ ഇണ്ടാക്കിടാതി അപ്പോ അതിന് അടച്ച് തരാനായിട്ട് വിളിച്ചാൽ പോകും പനിയായോണ്ട അടിച്ചത് ഇനി ഇപ്പ ഓല് വൈന്നേരം പോരും ഓഹ് ആ പറഞ്ഞത് മകരിബങ്ക് കൊടുത്ത് കഴിഞ്ഞാടെ പോരണ്ട് ഏതിലും വായിച്ചലും ഒക്കെ നിക്കുംന്ന് പറയണ്ട് എളയമാട്ത് പറഞ്ഞിട്ടണ് അ നിങ്ങൾ കൊടുക്കുമ്പോ പോര്ന്ന്
ആഹ് എള ഏളെമന്താ വെർതെ പൊയതാ
എത്തയ അറിയില്ല എന്നൊണ്ട് പോവാൻ നിക്കണ് അപ്പോ മിനിഞ്ഞാന്നിട്ട് പോവാൻന്നപ്പ ഇ പറഞ്ഞൊലെ സുബൈക്ക് മ്മക്ക്ങ്ങട് പോരാ അപ്പ നമക്ക് ഒത്തില്ല അപ്പൊ അങ്ങനെ പോയാ മതി വൈനെരം പൊയിട്ട് സുബൈയക്ക്ന്നാൽ മതിന ഇക്കീനില്ലോ അപ്പോ അന്ന് പോയില്ല ളയവൻ പറഞ്ഞ് പിന്നെ ഞാൻ അടുത്താഴ്ച്ചിട്ട് പോവാം വ്യാഴാച്ച പോയി വെള്ളിയാഴ്ച്ച രാവിലെ പോന്നാലും പണിക്കാരൊന്നുല്ലെങ്കിൽ ഓര്ക്ക് നേരം വൈകി പോരാലോ ചെല്പ്പ ഇനി എന്താന്നൊ ഇനീപ്പ പണിക്കാര് വന്നാ പോവാൻ കൂടുലച്ചാട്ടിക്കാര് ഇനി പടിപ്പണി എന്തൊക്ക ആയ്പ്പം ഇന്നിപ്പോം എംസാന്റെ ഇറക്കീണ്
ആഹ്
ആ അപ്പം ഇനി അ അടിപ്പണി ചിലപ്പോൾ പണിക്കാർ നാളെ വരാന്ന് പറഞ്ഞിനിക്കും എത്താ അറിയില്ല ഗതീല് അപ്പൊ ഇനി പോവാൻ കൂടൂലേ വിചാരിച്ചിട്ട് പോയി പോന്നതാണോന്നും അറിയില്ല
ഉം തൈല്സൊക്കെ എറക്കിയൊ ഏഹ്
അപ്പൊ ഫുള്ള് കൊലിച്ച്യണ അപ്പത്
ആ അത്പ്പോരു കാര്യം ഇപ്പം ടൈല്സ്സ് ഫുള്ള് കുയ്ച്ച് അത് ഫുള്ള് അടി ഫുള്ള് കൊഴിച്ച്
തന്നെ
ആ ഫുള്ള് മൂളിൽ മാത്രേ ഉള്ളൂ മോൾതെ ടൈൽസ്സ് രണ്ട് റൂമില്ലേ അയ്ത്തെ മാ മാത്രേ ഉള്ളൂ പുളിച്ചാത്തെ ഇനി അവിടെ ഇനി കുടി ച വെച്ചിനാൽ കോണിണ്ടല്ലോ
ആഹ്
ആ അവിടെ ഒന്ന് ഇപ്പം അതിട്ട് മൂടില്ലേ അവിടെ പ്പ എത്തൂല്ലല്ലോ ആ അപ്പോ ഞ്ഞവടെ ടൈൽസ്സ് ലേശം ഒട്ടിച്ചാനണ്ട് ഇപ്പം പയതിൻ്റെ ഒരു എടുത്തട്ട് അവിടെ ഒട്ടിച്ചേണ്ടി വരും അല്ലാ വേറെ ആയിക്കൂലേ
ഉം
ഉം ഒക്കെ കൊണ്ടന്ന് വെച്ചിന് നാളെ പണിക്കാര് വരണ്ടൊന്ന് അറീല്ല
ഉം തേപ്പൊക്കെ കഴിഞ്ഞപ്പോ
ആ തേപ്പ് കഴിഞ്ഞു വായറിങ്ങിന്റെ വയറ വലിച്ചട തുടങ്ങിനെ ഓല് ഇപ്പോ ഇന്നലെ വന്നപോയി ഇനി ഇപ്പ ഇന്ന് വന്നിട്ടും ഇല്ല ഒരൂസ്ത പണി കൂടി ഇവര്ക്ക് ഇണ്ടാവും സ്വിച്ച് ബോർഡ് വെക്കലും വളളി ഫുള് വളിച്ചില് കഴിഞ്ഞുണ്ടാവില്ല ചലപ്പൊ
ഉം
വിറകിനൊക്കെ നല്ല വിലല്ലേ എത്ര ഓല കൊണ്ടന്നെ പിന്നെ കൊണ്ടുന്നന്റെ പൈസ നമ കൊടുക്കയക്കു
ഉം ഉം അപ്പൊ മൊത്തായിട്ട് അപ്പ ഓല് എവടെ നിക്കല് പിന്നെ
അവിടെന്നെ നിക്കല് ഓല് ആദ്യം റൂമുണ്ടായിന് അടിയൊന്നും പൊളിച്ചാത്ത ഒന്ന് ബിച്ചുൻ്റെ റൂമ് ആടെ അവിടെ യാനി കിടന്നിനി ഇപ്പോ ഓല് ഓര്ടെ റൂമക്കെന്നെ മാറീനി ഇപ്പോ അടി അവിടെ കുത്തിമാന്തി പൊളിച്ചെടുത്തപ്പം അടി കിട്ടീല്ല എന്നല്ലേ ഉള്ളൂ കട്ടിലുംങ്ങോട്ടുങ്ങട്ടൊക്കെ മാറ്റിയിടാലോ വാതിലും ഉണ്ടാണും അടക്കും ചേചാ അപ്പോ ഓലെടെ റൂമിൽ തന്നെ
ഉം പിന്നെ അപ്പൊ വെച്ച് ഇണ്ടാക്കലൊക്കെ
വച്ചണ്ടാകല് വർഗര ഇല്ലേടി നല്ലൊരു വെർഗർണ്ടല്ലോ അവിടെ ആഹ് ഇന്ന്
ഒരു പണി തന്നെല്ലേ കൊറെ പണി അങ്ങോട്ടുയിങ്ങോട്ടും
ആ അങ്ങോട്ട് ഇങ്ങട്ട് കുറെ പണിയുണ്ട് ഇനിയിപ്പം അടി ഇടുമ്പോഴ അങ്ങനെനെ അങ്ങോട്ടും ഇങ്ങട്ടും അങ്ങോട്ടും നീക്കണം ഇങ്ങോട്ടും നീക്കണം ആഹ് ഇവര് വിരിച്ച് അഹ് അഹ് ഇതണ ആയതോണ്ട് ഒന്നായിട്ട് വിരിച്ചിട് ണായൊണ്ട് തരക്കടില്ല അല്ലെങ്കില്. മിൻസും കൂട്ടളൊക്കെണെങ്കി കുടുങ്ങിയന്നെ അത് വിഹ് വിഹ്. ച്ചിറിണായോണ്ട് ഒരു റൂമ് ഒഴിച്ചിട്ടാല് അമ്മക്ക് അങ്ങട്ട് ഇട്ത്തക്കാലോ. ആഹ്.
പിന്നെ മറ്റെടുത്ത് പിന്നെ ആഹ് തന്നെ.
ആ വെള്ളം പാർന്ന്ടാനൊന്നുല്ലല്ലോ.
ആഹ് ഉം.
ഉം ആവുമ്പോ അയാള ഒന്ന് ഉറച്ചന്നോള്ളത കൂടെ ഒന്ന്റ്റി കയറ്റിയക്കുമ്പോന്നൂടെ ഒറക്കും. കലുള്ളൂ.
ആഹ് അതന്നെ ഞങ്ങത് ഇപ്പ എറക്കി വെച്ചാണ് നല്ല ഇട്ടിട്ടന്ന്.
നായികോട്ട ന്നാല്.
ആഹ് ന്നയിക്കോട്ടെ.